ഹലോ ഹലോ ആഹ് കേൾക്കുന്നു കേൾക്കുന്നുണ്ട് കേൾക്കിണ്ല്ലെ ഞാൻപറയണെ കേൾക്ക്ണില്ലെ
ആഹ് കേൾക്ക്ണ് ണ്ട്
ആഹ് ഓഹ് എന്തൊക്കെ വർത്താനൊക്കെ സുഖല്ലെ
ആഹ് സുഖാണ്
ഉം ഉം നമ്മളെ ഇപ്പം നമ്മളെ സംസാരം
ടീമ്
ഞാന് അർജന്റീനേണ് ഇങ്ങളേത ടീമേത
ഞാ സ്പെയിനാണ് വേൾഡ് കപ്പില്
ഓഹ് യമാല് യാമി യാമിൽ യമാലിൻ്റെ ടീമ്
അതെ അതെ യമാലിൻ്റെ ടീമ് ഈ വേൾഡ് കപ്പില് ഇപ്പ ലാമിൻയമാല് നല്ല കളിയാണ് കഴിഞ്ഞ കളിയിലൊക്കെ
മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്ക ഭയങ്കര തരംഗായ്ന് ലക്ഷ്മി അമ്മാള് അർഞ്ഞാണ്ട് അയ് കണ്ടില്ലേര്ന്നൊ
അതെളഅതെ ആഹ് ഒരു വയസത്തില് റീള് റീല് അതെ അതെ
ഏറെപ്രാവശ്യം കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടോ അതോ ഞങ്ങളെ അർജന്റീന തന്നെ വീണ്ടും ഒരു തരംഗം സൃഷ്ടി ട്ടിക്കുന്നല്ലോ.
ഒരിക്കലുംഇല്ല സ്പെയിൻ ഇപ്രാവിശ്യം എന്തുകൊണ്ടും കപ്പടിക്കാൻ ചാൻസ്ണ്ട്. കാരണം സ്പെയിന്റെ ടീം അത്രയും നല്ല ടീമാണ്. സ്പെയിന്റെ ഫോവേർഡ് ബാക്കക്കൊ പ്രത്യേകിച്ച് കൃത്യ പ്രതീക്ഷയുള്ളന്ന് വെച്ചാല് ഈ ഇ എസ് സ്പോർട്സ്എന്നറഞ്ഞൊരു ടീമുണ്ട്. കഴിഞ്ഞ നാല് വേൾഡ് കപ്പും വളരെ കൃത്യം കണ്ട് പ്രവചിച്ചിരുന്നു. അർജന്റീന വരെ ഏത് സ്പെയിന് അതിപ കപ്പ് എടുക്കുന്ന മുതല് അർജന്റീ ന പോല ഇപ്രാവിശ്യം സ്പെയിന് കപ്പ് എടുക്കുന്നാണ് പറഞ്ഞത്. അ ഓല് വെറുതെ പറഞ്ഞതാവൂല ഓല് നല്ല ടീമിന്റെ സ്റ്റാർസും നോക്കി പറഞ്ഞതാവും
പക്ഷെ ഏത് പ്രവചനയാലും പക്ഷേ കളി നായി ആ ടീമാരാണ് നോക്കണ്ടേ പ്രവചനംപ്പൊഎന്തു ആവാം. മെസ്സിനൊക്കെ എന്തൊക്കെയാണ് പലരും ഫിഫാ ബോയി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ കളിയാക്കല്ണ്ട്. നമുക്ക് ലോകകപ്പിനെ കുറിച്ച് ഇത്തരത്തിലൊരു സംസാരം സംസാരിക്കലേ ഏറ്റവും നല്ലത് ബെറ്ററ് ആയിട്ട്
ആഹ് അതെ അതെ അങ്ങനെ അങ്ങനെ ആക്കാം.
രാജ്യങ്ങളായിട്ടാണ്. പിന്നെ ആ പ്രധാനായിട്ട് മൂന്ന് രാജ്യങ്ങളിലായി ട്ടാണ് ഈ ലോകകപ്പ് നടക്ക്ണത്. അറിയാലോ മെക്സിക്കോ
അതെ അതെ മെക്സിക്കോ യു എസ് എ അതെ
ഓ ഇങ്ങക്ക് ലോകപ്പിനെ കുറിച്ച് എന്തൊക്കെയേ ഒരു ധാരണകളൊക്കെ ഉള്ളത് ആക്ടി പറയയാണെങ്കിൽ
ഇൻ്റെ അഭിപ്രായത്തില് ഈ വേൾഡ് കപ്പ് എന്തുകൊണ്ടും ഒരു ആവേശമുള്ള വേൾഡ്കപ്പാ കാരണം കഴിഞ്ഞ വേൾ് കപ്പിനന്നുംല്ല വ്യത്യാസംഇണ്ട് ഒന്നാത് മൂന്ന് രാജ്യങ്ങളാണ് ഒന്നിന് പുറമെ രാജ്യങ്ങളെ എണ്ണം കൂട്ടിട്ടില്ല. സ്റ്റീമേളെഎണ്ണം കൂട്ടനാപ്പത്തിരണ്ട് ടീമ്ആക്കി പക്ഷെ നമ്മ എനിക്കൊരു ആശങ്ക ഇണ്ടായ്നി അങ്ങന എണ്ണം കൂട്ടുമ്പോ ചെറിയ ലോക്കൽടീമൊക്കെ വന്ന്ട്ട് വേൾഡ് കപ്പ് ആകെ എര രപാകൂലേന്ന്. പക്ഷെഎനക്ക് അങ്ങനെല്ല ഉണ്ടായത് വേൾഡ് കപ്പിന്റെ രസം കൂടി നമുക്കെന്നെ അറിയാം ചെറിയ ചെറിയ ടീമായി നമുക്ക് ചെറിയ പേര് കേൾക്കാത്ത ടീമായ കോങ്കോ പോറതെയ് അന്നത്തെ ടീമക്കെ വേൾ്ഡ്കപ്പിൽ വമ്പം കളികളിച്ച് ഞെട്ടിച്ചോട്ട് നിക്കാണ്. പ്രത്യേകിച്ച് പോർച്ചുഗൽ സ്പെയിന് ഓലെ ടീമിനൊക്കെ പിടിച്ചിട്ത്തി സീറോ സീറോ അപ്പൊ വേൾഡപ്പ് രസം കൂടീക്കാണ്.
പ്പോ വറുതേക്കെ പ്പോഴും ഒര് ലോക്കല്ന്ന് കര്തി വര്ന്ന പല ടീമ്കളും നല്ല രീതിയില് പുടുത്തം പിടിക്ക്യാണ്പ്പോ. ഇന്നലെ ല്ലാ ജപ്പാനൊക്കെ കണ്ടീലാര്ന്നോ? നല്ല കള്യായ്ര്ന്നു. ജപ്പാനും ബ്രസീല്ൻ്റേം കളി നോക്കുമ്പോ അയ്പോലേ... ഇപ്പൊ ഇന്നത്തെ കളി ഭയങ്കരൊര് നല്ല ആവേശണ്ടായ്ര്ന്നു. അങ്ങനെ ഓരോ ടീമും വല്യ രീതില് ഇപ്പോ അമ്മ്ളീ ലോകകപ്പിന്റെ ഒര് ചരിത്രം നോക്ക്വാണെങ്കിലേ ഏത് വർഷാണ് ഇങ്ങക്കറിയോ ലോക കപ്പ് വന്നത് ഫസ്റ്റ്
ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ന്നാ തൊടങ്ങീത് ആദ്യെങ്ങാണ്ട് ലോകകപ്പ്.
ആഹ് അയ് ഉറുകയിലല്ലേന്നോ? അവ്ടാന്ന് തോന്ന്ണ്ട്ല്ലേ. ആഹ് അവ്ടെ ഓലെന്നൊയിര്ന്നൂ ഞാൻ മനസ്സിലാ ക്ക്യത് ഫസ്റ്റ് കപ്പടിച്ചതും. കാരണം ഈ ലോകപ്പ് പറഞ്ഞാ ഓരൊര് ശെരി വികാരായിട്ട് അയ്നും വാണ്ടി ലോകകപ്പ് കാണാനും വാണ്ടിപ്പോ എലക്ഷന്റെ സമയത്ത് അമ്മക്കറിയാ കേരളത്തില് എലക്ഷൻ നടക്കാന്നറ്ങ്ങാണ്ട് വിദേശത്ത്ന്ന് മറ്റ് കാളുകൾ വന്ന പോലെ പല ആളുകളും ലോകകപ്പ് കാണാനും വാണ്ടി പല അമേരിക്കേലും മറ്റ്ള്ള ആളുകള് മറ്റ് വിദേശ രാജ്യങ്ങള്ല് ജോലി ചെയ്യുമ്പോ ഓല് തിരിച്ചോലെ നാട്ട്ക്ക് തിരിച്ച് വെര്വാണ്. ഞങ്ങളെ നാട്ടീ നടക്ക്ണ ഒരോര് തരം വികാരാണ് അവടെ സൃഷ്ടിക്ക്ന്നത് ലോകകപ്പ്ന്ന്റയുമ്പോ പ്പങ്ങളേതാണ് നാടേതാണ്? ജില്ലാ?
ഞാ നാട് മലപ്പുറം മലപ്പൊറത്ത്ണ്ട്.
ആഹ് അതാ മലപ്പൊറം പറഞ്ഞ് ഞാനും മലപ്പൊറാണ് മലപ്പൊറത്തൊര് ഫുട്ബോള്ന്നറഞ്ഞാ പ്രത്യേക ക്ഷീണാണ്. പ്രത്യേകിച്ച് പ്പോ വേൾഡ് കപ്പായപ്പോ പിന്നെ പല ആള്കളും വീട്ടിലേക്കെന്നെ പോണില്ല്യാ ക്ലബ്ബിലും മറ്റൊക്കായോണ്ട് ഈ ലോകകപ്പിന്റെ ആവേശത്തോടു കൂടി നിക്കാണ് ചെയ്യ്ണത്. ഇത് കാണാനും മാണ്ട്യൊക്കേ.
അതെ. ഈ വേൾ അതെ. ഈ വേൾഡ് കപ്പ് ഞ് ഞാങ്ങനെ ആലോയ്ക്കല്ണ്ട് ഇപ്പഹ് ഇന്നലെ പ്പോ മിഞ്ഞാന്ന് ബ്രസീല് ഫാൻസ് അപ്പൊറം പോവാനായി ജസ്റ്റ് തോറ്റക്കേയിര്ന്ന് അതേപോല പോർച്ചുഗലും ന്നലെ പൊറം പോവാനായി അപ്പൊ ഞാ ആലോയ്ച്ചീനി ഇപ്പൊ തന്നെ ഈ പോർച്ചുഗലും വല്ല്യ വല്ല്യ ടീമൊക്കെ പൊറം പോവാണേല് ഓലെ ഫാൻസിന്റൊക്കെ അവസ്ഥ എന്തേക്കാരംന്ന് കാരണം ഇത്രയും പൈയ്സൊട് ട്ത്ത്ട്ട് അമ്മക്കെന്നറ്യാ ഈ ഒര് വേൾഡ് കപ്പില് കൊറേ ടീമ് മത്സരിച്ച് ഫ്ലക്സും ഒക്കെ വെക്കാൻ വേണ്ടി മത്സരേനീ ഇപ്പൊ ഏഹ് ജെ മുണ്ടാന്നർഞ്ഞ സ്ഥലത്തൊക്കെ ഒരു റെക്കോർഡൊക്കിട്ട്യ സ്ഥലാണല്ലോ. കൂടുതല് നീളള്ള ഫ്ലക്സ് വെച്ചർഞ്ഞാണ്ട് അപ്പൊ അത്രേം പെയ്സെലവാക്കീട്ടും ഈ ടീമ് കള്ച്ചിട്ടില്ലെങ്കി ആ ഫാൻസിന്റെ അവസ്ഥെന്തേക്കാരംന്ന്ങ്ങനെ ആലോയിച്ച് പോവേനു പക്ഷെ ന്തായാലും എന്തോ ഒരു ഭാഗ്യം ഇങ്ങൻത്തെ വല്ല്യ ടീമിനൊക്കെണ്ട്പ്പോ ബ്രസീൽ ജപ്പാനെതിരെ ഒര് എന്തോരിതിന് ജയിച്ചു. അഹ്പോലെ ഇന്നലെ പോർച്ചുഗല് അതൊക്കെ ജെസ്റ്റ് ഭാഗ്യത്തിന് ജയ്ച്ചിക്കാണ് ഈ ക്രൊയേഷ്യക്കെതിരെ. ഇഞ്ഞിപ്പ നാളെ അൽജന്റീനക്ക് കളിണ്ട് അർജൻ്റീനക്കത് സിമ്പ്ളായി ജയിക്കാൻ ട്ടും ന്ന് കര്തെങ്കിലും ഇൻക്കൊറപ്പാണ് ഒരിക്കലും സിമ്പ്ളാവൂല്ല കാരണം ക്യാ ഇപ്പത്തെ ടീമൊക്കെ നല്ല ടീമാണ് ഓലെ അമ്മക്കറിയാ ഓലെ ബാക്ക്ല് ഓലെ കീപ്പർ നല്ലൊരു കള്യാണ്. അതെ.
ഇപ്പ ഈ ലോകകപ്പ്ന്നറിമ്പളെന്നെ നമ്മക്കറ്യാ ഓരോ ഓരോ ഓരോ രാജ്യത്തിന്റൊര് അഭിമാന മത്സരാണ് ഈ ലോകകപ്പ്ന്ന്ള്ളേ പ്രതീകായിട്ടാണ് അമ്മക്ക് കാണാൻ കയ്യാ. ഇപ്പോ വിജയിക്ക്ണ ടീമ് പറിമ്പഴും അതുപോലെ പക്ഷെ അവ്ടൊര് പരാജയംന്ന് പറയുന്നത് ഇപ്പൊ ഞമ്മളെ ഇബടെ നോ ക്കാണെങ്കീ അർജൻ്റീന, ബ്രസീല് പോർച്ചുഗല്, ഇങ്ങനെ പെയിൻ ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് കോടീലധികം ജനസംഖ്യള്ള ഇന്ത്യയില് ഇന്ത്യക്കൊര് ടീം ഇട്ക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞാ നമ്മക്ക് സങ്കടള്ള കാര്യാണ്. കേവലം ഒരു ലക്ഷം രണ്ട് രണ്ടു ലക്ഷംക്കെ ഉള്ള നാട്ടിനടക്കം ദീപ് ദീപ് പ്രദേശത്ത് നിന്ന് കൂടിയൊരു ടീമ് ലോകകപ്പിന് മത്സരിക്കാൻ വരുമ്പോ നൂറ്റി ഇരുപത്തൊന്ന് കോടിള്ള ജനങ്ങള് ള്ള ഇന്ത്യയിൽ നിന്ന് അങ്ങനൊര് ടീം വരാത്തത് വലിയൊരു സങ്കടള്ള ഒരു കാര്യാണ്.
അതെ അതെ. പക്ഷെ ഇന്റൊരഭിപ്രായത്തില് ഇഞ്ഞ് രണ്ടായിരത്തി മുപ്പത് മുപ്പന്നാലൊക്കെ ആവുമ്പോത്തിന് ഇന്ത്യ പോലുള്ള ടീമുകൾക്കും വേൾഡ് കപ്പ് വരാൻ ചാൻസ് ണ്ട്. കാരണം ഇങ്ങനെ ഇപ്പ ഈ മുപ്പത്തിരണ്ട്ള്ള നാപ്പത്തിരണ്ട് ടീം ആക്കിയത് എന്തുകൊണ്ട് ഇങ്ങത്തെ ചെറിയ രാജ്യങ്ങൾക്കൊക്കെ കി ട്ടാൻള്ളൊര് ചാൻസ് കൂടാണ്. ഇഞ്ഞ്പ്പ മുപ്പത്നാല് ല് വേൾഡ് കപ്പ് സൗദിയിലാണ് നടക്ക്ണത്. അപ്പം ആ വേൾ
അതെ
ഡ് കപ്പ് ല് ഇന്ത്യ കളിക്കാൻള്ള ചേൻ സ് വേറൊരു ടീം ചെയ്യാത്തത് അപ്പം നൂറ്റി മുപ്പത്തി എത്രോ ആണ് വേൾഡ് റാങ്കിങ് ന്നുണ്ടെങ്കിലും ഇന്ത്യ കളിക്ക്ണൊക്കെണ്ട്. ഇപ്പൊ സുനിൽ ചേത്രി പോലുള്ള നല്ല പ്ലെഴേഴ്സൊക്കെ ഇന്ത്യയില്ണ്ട്. പക്ഷെ വേൾഡ് കപ്പ് അങ്ങത്തെ വല്യ വല്യ മാച്ച് വരുമ്പളാണ് പരാജയപ്പെട്ണത്. അപ്പം രണ്ടായിരത്തിപ്പത്നാല് അല്ലെ കൊർച്ച് കയ്യുമ്പോത്തിന് ഇന്ത്യിം വേൾഡ് കപ്പ്ക്ക് വെരും. അപ്പ ഇന്ത്യ വേൾഡ് കപ്പ്ക്ക് വരാണങ്കി ഇവടെ ഇന്ത്യേലുള്ള വേൾഡ് കപ്പിന്റെ ആവശം എരട്ട്യാവും. ഇപ്പൊ തന്നെ നമുക്കറിയാ ഇന്ത്യ ഇല്ലാതെ തന്നെ ഇതൊര് വേൾഡ് കപ്പ് വരുമ്പോത്തിന് ഒരുങ്ങലാണ് കേരളം പോല്ള്ള ഈ സംസ്ഥാനൊക്കെ. ഇന്ത്യ വേൾഡ് കപ്പ്ക്ക് വരാണെങ്കിൽ പിന്നെ ഒന്നുംനോ ക്കണ്ടി എല്ലാരും സപ്പോട്ടെയ്യും. അപ്പം അർജന്റീന അങ്ങൻത്തെ ടീമൊക്കെ ഒര് സെക്കൻ്റ് ടീമേക്കാരം.
ഉം ഒറപ്പായിട്ടും അങ്ങനെന്നേക്കാരം പ്പോ ഇന്ത്യ അത് വലിയ ഒരു വലിയൊരു സ്വാധീനമാണ് ഇന്ത്യക്ക് ഉണ്ടാവുക കാരണം എന്താ വെച്ചാല് സൗദിയിലാണ് നടക്കുന്നത് നമ്മുടെ അടു പ്രദേഷാണ് അപ്പത് കാണാം ഇപ്പൊ ഈ അമേരിക്കേന്റെ പോലെെയല്ലല്ലോ ന പെട്ടെന്ന് എത്താൻ പറ്റുന്നൊ ഒരു ഏരിയാണ് സൗദി എന്നുള്ളത് അപ്പൊ തന്നെ ഇ ക്കെ ഒരുപാട് ആരാധകര് ഇന്ത്യന്റെ കളി കാണാനും വേണ്ടി പോവുകൊക്കെ ചെയ്യും എന്തായാലും
അതെ അതെ
മ്മളോക്കെ ഇപ്പോൾ പോല സ്മരിക്കുവാണ ഇക്ക നമ്മക്കൊരു ഇപ്പൊ പല അല്ലെങ്കിൽ റൊണാൾഡിനോ അല്ലെങ്കിൽ മറഡോണ ഇവരോടുള്ള ഒരു സ്നേഹം സ്നേഹത്തേക്കാ കൂടുതൽ പലപ്പോഴും ഇപ്പ നമ്മുടെ ഇപ്പമമാരോടൊക്കെ ചോദിക്കുകയാണെിൽ ഓക്കിപ്പ മെസ്സിനും കാട്ടും വലിയൊരു താര പോലുള്ള ആളുകളൊക്കറ കാരണം ഓല് കണ്ട് വളർത്തി സമയം പറഞ്ഞ ഇതുമാണ് ഇപ്പൊ ത മെസ്സിന്റെ ബലൊരു കാലഘട്ടം
അതെ
ഉ അപ്പോ ഉ കുറ സമയത്ത് ആവശ്യങ്ങള് വരുമ്പോളേ ഓ നമ്മള നമ്മെ കൂട്ടത്തിൽ തന്നെ പോലെ എപ്പോഴ ഇങ്ങനെ ഫാമിലിന്റെതിയിലൊക്കെ ആ പോല പറയാ അത് നിങ്ങളെ മെസ്സിന കാട്ടിലും വലിയ കളി അന്ന് ഞങ്ങളെ മർഡോണാ ഇങ്ങനെ കച്ചറികൾ ഇ നമ്മള് ഇതിലെും നടക്കണ്ട ഇടക്കക്ക് ഞങ്ങെ ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് നിങ്ങളെ തില് അങ്ങനെ എന്തെങ്കിലുംക്കെ ഉണ്ടാവലുണ്ടോ
ആഹ അങ്ങനെ നിറച്ചുണ്ടാവുണ്ട് എന്തായാല ഇടെ ഈ നാട്ടിലൊക്കെ കുറെ വേൾഡ് കപ്പിന്റെ അലെല് ഫുട്ബോൾ ഫാൻസ് അനെ ഇണ്ടാവല്ണ്ട് ഞാപ്പം പറയാംല്ലേ ഇനിയിപ്പ ഈ വേൾഡ് കപ്പിനെ കുറിച്ച് പറയാണങ്കിൽ ഇ ഈ വേൾ് കപ്പ് ല് നമുക്കറിയാം അർജന്റീനക്ക് ഇതി വരുന്ന കുറെ വിമർശനങ്ങളുണ്ട് അപ്പോ അത്യാവശ്യ വരാണെങ്കിൽ അർജന്റീന ഗ്രൂപ്പ ഇ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം കഴിഞ്ഞപ്പ റണ്ട് ഓഫ് കഴി സെമിനൽ വരെയുള്ള ടീണ് നോക്കുകണെങ്കിൽ വളരെ സിമ്പിൾ ടീമാണ് അപ്പ ഞാ പറഞ്ഞു വക്ക ലണ്ട് അർജന്റീന വേൾഡ് കപ്പ്‌ പോർച്ചുഗല് സ്പെയിൻ അങ്ങനത്തെ ടീമൊക്ക വളരെ റിസ്കിയ മാച്ച് ആയിരന്നത് കൊറേ ഷ്യ സ്പെയിന വരണണ്ട് പോർച്ചഗലെ അപ്പൊ അങ്ങനത്തെ ബ്രസീൽ അങ്ങനന്നെ ജപ്പാന് കഴഞ്ഞ ടീം പവരണ് ണ്ട് അർജ എന്താ വെച്ചാല് ഇനി കപ്പടുക്കാ കപ്പടുക്കണ വരെഉള്ളത് ഒരു സിംമ്പിൾ വേയണ് പക്ഷെ അങ്ങനെ പറയണ്ട് മെ സി ഫസ്റ്റ് മാച്ചിലൊക്കെ മെസ്സി ഒരു ഫോളോ ചെയ്ത റെഡ് കാർഡ് കൊടുത്തില്ല അങ്ങെ കുറതായ അർന്റനക്കെതിരെ കൂടുതൽ വിമർശനങ്ങളും ആക്ഷേപങ്ങളും തന്നെ വേൾഡ്
ഷേ വേറരു സംഭവം എന്തണ്ടായത് വെച്ചാല് അർജന്റീനന്റെ എതിർ ടീമുകൾ അതായത് ഇപ്പോൾ നമ്മുടെ ഫാൻസിന്റെതയും നോ ക്കയാണെങ്ക ഞങ്ങള ഗ്രപ്പുകളിലും എല്ല ഗ്രൂപ്പ് മുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്താ വെച്ചാല് അർജന്റീനക്ക് ഭയങ്കര ഒരു എതിർപ്പ്ല്ലോ ഉണ്ട് അതായത് ബ്രസീലിന്റെ ഭാ ന്ന് പോർച്ചുഗല് എല്ലാ ടീമാരും അർജന്റീനെ എതിർക്കുകാണ്ണലോ വരിക കാരണം ഇത്തരത്തിലുള്ള ഈ ഫൗളിന്റെ വിഷയത്തിലും ഇപ്പൊ മെസ്സിനെ തന്നെ ആ മെസ്സിക്കും വേണ്ടിയാണ് ഈ വേൾഡ് കപ്പ് നടത്തുന്നത് മെസ്സി ഒരു ഫിഫന്റെ ആളാ എന്നൊക്കെ പറഞ്ഞാണ്ട് മെസ്സി പൈസ കൊടുത്തതാണ എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് തരത്തില് ഈ വേൾഡ് കപ്പ് കാലത്ത് നമുക്ക് എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ കയ്യ
അതെ അതെ അതുകൊണ്ട് അജന്റീനക്ക വേൾഡ കപ്പ് കിട്ടാൻ ചൻസ് ഒന്നില്ല ഇ പറഞ്ഞപൊല തന്ന അർജന്റീന ക ടിക്കാം പക്ഷ പറഞ്ഞത് ഇങ്ങനെ വേറെ പ്രവചനങ്ങൾ നമുക്ക് നിറവേയാ നിർമ്മാതകളൊക്കെവരുന്നത് എങ്കിൽ കപ്പ് വേൾഡ്
അതായത് ഇ ഇഗളണ്ടിന്റെ ഹരികനെതിറൊക്കെ ഹരീകന് പരിക്ക പറ്റും അതുപോലെ മറ്റേ ആ ഇംഗ്ലണ്ട് തോൽക്കുന്നൊക്കെ പറഞ്ഞാണ്ട് മന്ത്രിവാദിന പറഞ്ഞനില്ലോ ഒരുപാട് പക്ഷെ അങ്ങനെയൊന്നും സംഭവം ഉണ്ടാവേക്ക സംഭവം അത- അതായത് ലോക ലോകകപ്പ് എന്ന് പറയുമ്പോ ഒര്- ഒരു ഒരു തരം അടിമത്തം എന്നുള്ളതിൽ നിന്ന് അതായത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ മന്ത്രവാദിനിയൊക്കെ- അങ്ങനെയുള്ള ആൾക്കാരെ വെക്കണേന് പകരം ഒരു ടീം ഏതാണോ പവർ അവർ അവിടെ ഉപയോഗച്ച് കളിക്ക- ആ ടീം കളിച്ച് ജയിക്കുക എന്നുള്ള രീതിയാണ് വേണ്ടിയത് അയിനി കൊറെ ഘടകങ്ങളോ ആഹ് കുറെ അന്തമില്ലാത്ത ഒരു അന്ധവിശ്വാസത്തിന്റെ ആളുകള് വന്നാണ്ട് ഓല് വന്നാണ്ട് ഇങ്ങനെ- ഓരോന്ന് ചെയ്താണ്ട് ഇങ്ങനെ അങ്ങനെയാണ്ട് ചെയ്യാണ് ഒരു തകർക്കാണ് ഈ ഫുട്ബോൾ ലോകത്തിനെ ഇതിപ്പോ നമ്മള് പറയുകയാണെങ്കിൽ- കേരളത്തിലെ ഒരു ഉത്സവം പോലെയാണ് ഇപ്പോ- അതെ കാരണം അതിന് വേണ്ടി രാത്രി ഒക്കെ എന്താണ് ഒറക്കഴിക്കുക അങ്ങനെ ഉള്ള സംഭവം കാണുമ്പോളേ അത് നമ്മുടെ വീട്ട- വീട്ടിലൊക്കെ നടക്കുന്ന ഒരു പരിപാടി പോലെയാണ് ഇപ്പോൾ ലോകപ്പ് എന്നുള്ളതാണ് അതിനവേ ണ്ടി ഒരുപാട് സമയം നമ്മള് ചെലവഴിച്ചാണ്ട് ആട്ട
അതെ നമുക്ക് തന്നെ അറബി വേൾഡ് കപ്പ് എന്ന് ഉള്ളത് കൊറേ കുറ ട്ട് പല ടൈമിലാണ് ഇപ്പ ഒമ്പത് രാത്രി ഒമ്പര പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒരു മൂന്നര വൈകുന്നേരം- സുബി അഞ്ചര അഞ്ച് മണിയാസമയത്ത് അതായത് ഫുൾടൈം വേൾഡ് കപ്പാണ് നമ്മുടെ ഗ്രൂപ്പ്ലോട്ട് നടക്കുമ്പ നമുക്കറിയാം ഒര് ഒഴിവ് ഉണ്ടാവില്ല ഒരു സ്ഥിരമായിട്ട് ഫുട്ബോൾ- കല്ലാത്ത ഒരു രാത്രിന്ന് പറ പറവേണ്ടിവരും അങ്ങനെയുള്ള-
എങ്ങനെ
നമുക്ക് ഈ കോള് ഇവിടെ നിർത്തിയല്ലേ നമുക്ക് പിന്നെ ബാക്കി പിന്നെ സാംസാരിക്കാം
ഏതായാലും ലോകപ്പ് ഒരു ഒരു ജനഹൃദയങ്ങളെ- ഒരു തളം കെട്ടി നിൽക്കുന്ന വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലവും അതിന്റെ- മത്സരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ ജനങ്ങളുടെ ആവേശ- ങ്ങള് ഇതൊക്കെ വലിയ തോതില് സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ വേൾഡ് കപ്പ് ഒക്കെ നോകുവായാണെങ്കിലെ അതായത് ഖത്തറിലൊക്കെ വെച്ച് നടക്കെ- അവിടെയൊരു സന്ദേശം വലപ്പോഴും ഈ- കള്ള് കുടിക്കരുത് എന്നുള്ളൊരു ആശയൊക്കെ ആയൊണ്ട് അവടെ കൊണ്ടുവന്ന് നമുക്ക്- കാണാൻ സാധിക്കും ഇപ്പൊ ഗ്രൗണ്ടുകളിലൊന്നും അങ്ങനെ മദ്യ വിൽപനൊക്കെ വളരെ രീതിയിൽ കൊറഞ്ഞതും-